എപ്പഴാന്ന് കിടക്കന്നാണ് എപ്പഴാന്ന്
ഞാനിപ്പോ കൊറച്ചേരായേ
ങാ എന്താ
മാരിബിന്റെ മുന്നേ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു
ആഹ്
ഒക്കെ നീച്ചു പോകാനായിക്കുണു ടൈമൊക്കെ കഴിഞ്ഞുക്കുണു ന്ന് പറയ
ഏഹ് ഹ് ഹ് ഹ്
അപ്പളാ അവടെ എത്തിപ്പെട്ടത് ഏറെ വെറുതെ പോവാ പറ്റൂലല്ലോ
ആഹ് അത് സെരിയാണ് അമ്മായിയളലേ
ആഹ് അതന്നെ
ആഹ്
ന്ന്ട്ട് എന്തൊക്കെ അന്റെ വർത്താനോ അ
കൊറവോണ്ട്
ആഹ്
ആ ആളകാതെങ്ങെനെ കടക്കുമ്പോപ്പോ ഏതാണ്
പ്പ ഏതാണല്ലേ ന്ന്ട്ടെന്താ ചോറ്ന്നോ ചോറ്ന്നോ? ആഹ് തിന്ന്ട്ട്ണ്ടാവൂലല്ലെ ഇനിപ്പ എന്നാ ഡോക്ടറടുത്തക്കു പോണ്ടത് അടുത്തെട്ടാംതി അല്ലേ ഒറ്റക്കാ പോണ ഓനോട് വരാൻ പറയ് പുതിയാപ്പള്ളനോട് വരാൻ പറ പോകാ നേ പറയ് അല്ലപ്പ അനക്ക് തൊണക്ക് ആരനേ കുട്ട്കാ
ഓൽ
ഉം
നീ വരുട്ടോ
ഏഹ്
വരുണ്ടാവന്ന് പറ അപ്പഴക്കൊക്കെ വരണ്ടതാണ് അടുത്ത എട്ടാംതിയല്ലേ
ആഹ് അവർക്ക് മരോനും മകളൊക്കെ ഒണ്ടല്ലോ അവടെ
ഉം മകൾക്ക ഉണ്ടാവൂല മോളെ
ഉം നിൻക്ക് അമ്മായിമ്മ ഇല്ലേ
ഇല്ലേ അമ്മായിയാമ്മേ മോസക്കില ഞാൻ ഉപ്പീം ഉമ്മീം ഓരട്ട പോക്ക് ഉം
അമ്മായിമ്മയും മരിച്ചിട്ട് കൊറയായോ
ഞാൻ വരുമ്പൊയേ അല്ല
ഏഹ് സെതി
ഉം
ന്നെ എളേച്യ ളെത്ര ആളാ ഏളച്ചി മൂത്തച്ചിക്ക് കണ്ടൊ ആഹ് നാത്തൂന്മാര് ആഹ് സരി ശരി ജന ചേറത്
ഞാനാ ചേർത്ത്
ആ ആഹ ഇപ്പൊ കറവാടങ്ങളൊക്കെ കറല്ലേ പററവാത് വല്ിയോണോ
ഉം ഞങ്ങൾക്ക് സ്ഥലംിക്കടി ആഹ
ആ തമാരക കെട്ടിച്ചിട്ടില്ലേ
ആത്തന അന്ന തന്നെ ഉട
ആ കുട്ട്യാളായില്ലേ ഓലൊന്നും പി വരാതെ വല്ലാതെന്നും വര്
ഏ ഓടെ രണ്ടാമത് ചെർക്കണ്ട കല്യാണ
ആഹ ശരി ആന്താ ഉം ഉം പെണ്ടൊക്കെ കണ്ട് ശെരിായിട്ടുണ്ടാവൂല്ലേ എന്റെ അവിടെ പൺകുട്ടെ കിട്ടാണ്ടോ ആഹ ശരി ശ ശരി ഇപ്പ മനസിലായി ഉ ഉ അത ഇന്റെ മൂത്തച്ഛറെ കുട്ടി വെക്കാ രണ്ടെണ്ണം വേണം ഒന്നര് പത്തി ഇരുപത്തിരണ്ട് വയസ്സായതും ഒന്നര് ഒരു ഇരുപത്തഞ്ച വയസായാലും കൊഴപ്പില്ല
ആഹ്
ഉണ്ടോ കന്റെ കള്ളിപൊട്ട് ഓല്ക്ക് ഗൾഫില് ഒരാളെ- ക്കൗണ്ടിംഗ് ഒരാള് വണ്ടിടേ എന്താ ആളാണ് വണ്ടിടേ പാ പാർട്സ ഒക്കെ ഒന്നിച്ചു ശരിയാക്കി കൊടുക്കലൊക്കെ എന്താ പേര് വച്ചറിയുന്നില്ല
എന്റെ മൂത്തച്ഛന് ഉണ്ട് ഒരു കുട്ടി
തന്നെയാണ്
ഉ ഓള അങ്ങളൊക്കാ
ആഹ ങ്ങളൊക്കൊണ് രണ്ടാൾക്കാണ് എന്താണ് വേറെജച്ച ഓലെ എന്നോട് ചോയിിച്ചോ
അല്ല ഞാനും ചേട്ടനോട് പറഞ്ഞ് മൂത്തച്ഛന് ഉണ്ട് ഒരു കുട്ടീന്ന്
ആ അതേതാണ് അത് കെട്ടിച്ചില്ലേ
അതിന്റെ ഇളയമാക്ക അല്ല ഇങ്ങത്തെ ഡിഗ്രി പഠിച്ചച്ച് ലാസ്റ്റ് ഇയർ
അത് പോല ഉണ്ടെങ്കി അവല അപ്പ തന്നെണ കുടുംബത്തി നിൊന്നും വേണ്ടട്ടീട്ടേക്കാണ
ആ അതൊന്നും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടുംൊന്നും വേണ്ട
ആഹ അണ്ടാ അതന്നെ ഒന്ന് തന്നെ മതി
ഓള മുൂത്തച്ചച്ച് എൻ്റെ നേരെ അളയ വേ മല്ല നേര
അഹ് അത് ചെറി മനസ്സിലായി ഇന്നാള് ഇജ്ജ് പറഞ്ഞല്ലോ ആഹ ആഹ ഉഹ ഉ അങ്ങനെ എവിടെലൊക്ക ഇപ്പ പെൺകുട്ട്യാളെ കിട്ടാതന്നേ വജ്ജ്ല്ലാ പൊന്നെ എത്ര വെറുതെപ്പാ ചെറ്ക്കൻ ര രണ്ടു മാസം തിരഞ്ഞഞ് അങ്ങനെ പോയി
ആഹ എന്നെ ഇവിട അവിടെങ്ങറ്പന്നേ അ സ സാജിത്താ അത്ത ഉഴിച്ചിന്ന് സാജിത്തത്തക്ക ഒരു കുട്ടി വടെണ്ട അയിനെ കെട്ടിച്ചിില്ലാ തോന്നണുണ്ട്
തന്നെ ജ്ജ് ചോയിച്ചോക്കു എന്നാ എത്ര വയസ് ഇണ്ടേന്
അയിനിപ്പോൊ ഡിഗ്രി സെക്കൻഡ ആണോ ഫൈനൽ ആണോ എനിക്കറില്ല എടട്ടണ്ട
അതെ ആഹ അതൊക്കെ ഇരു വയസഞ്ഞില്ലേ
അല്ല ഇരുപതായിട്ടില്ല ആവണേള്ളു പിന്നെന്ന് പറഞ്ഞാല്െന്നെ ഷാജിദാന്റെ സാധ്യത്താത്തൻന്റെ മരിവള ഒക്കെ ഉണ്ടതി ഒരുനുസത്തി
ആഹ നല്ല ചുക്കൊക്കെ ഉണ്ട് കാരരുന്നു ആയക്കെ നല്ല പൈസക്കൊരക്ക കരം കെട്ടി ച്ചരെ നല്ല പൈസക്കാരാണ്
ഏ അവള് അവള കുടിക്കാര് അങ്ങനെ
ആഹ
ആ പി അതല്ല അറെ എങ്ങ കക്കണ് പറണോ
ആഹ് അത് കഴിഞ്ഞിക്കണേ അത് കൊറെ നമ്മള് പരിചയപ്പെടീന്റെ മുന്ന തന്നെ കഴിഞ്ഞിക്കണു ആഹ പിന്നെ അയിന് തഴല്ല അതായിട്ടും ഇല്ലാരനോ
ഏത് മരിയോള കല്യാണ അല്ലേ പറ
ആഹ അഞ്ച അഞ്ചത്തിര തന്നെ അഞ്ചത്തിര തന്നെ ഒ അഞ്ചത്തിര എേജ കഴിഞ്ഞഞ് പറണം അത് നമ്മൾ പരിചയപ്പെട മുന്ന ഒരു കൊല്ലം മുന്ന കഴിഞ്ഞ പിന്നെ അഞ് ചെറു ഇതാണ് അതായിട്ടും ഇല്ലത്രേ ആ അങ്ങനെ പറഞ്ഞത്
ആ
എന്തായാലും ഒക്കെ ശരിയാവും അല്ലപ്പ എന്താ
ആ പിന്നെ അറണമള കിട്ടണെങ്കിൽ പണി തന്നെയാണ്
നല്ല പണിയാണ്
എരട്ട കുട്ട്യാള് അയിറ്റ രണ്ടിനും ഒറപ്പിച്ചു വെച്ചക്കുണ്
ഏഹ് ഓ രണ്ടിനെ ഉറപ്പിച്ചോ
രണ്ട് എരട്ട കുട്ടികളാണ് ഒന്നും മുതലും കാര്യമൊന്നുമല്ലട്ടോ രണ്ടിനും ഉറപ്പിച്ച് വെച്ചുക്കണു നല്ല ചോറുക്കുള്ള കുട്ടികളാണ് നാല് പെൺ കുട്ടികളാണ് ആ ചെങ്ങായിക്ക്
ആ ശരി ചെറുക്കില്ല കുട്ടികൾ ഐക്കാരം ഉ ഉോ യോ
ഇഞ്ഞി ആ ഐറ്റത്തിലവടെ
അ ശരി എൻന്റെ കളിയിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട പറയേണ്ട
ആഹ് ഇണ്ടെങ്കിപറേണ്ട്
ഇജ്ജ് ണ്ടെങ്കിൽ പറയേണ്ടൂ വെറെ
പറയണ്ട് പറയണ്ട്
ചെറുക്കണ്ട ഒച്ചന്നും കേക്കണില്ല എന്താ പണി പഠിച്ചാ
ഓനടി ഉറങ്ങിന് പനിച്ചാവര എന്താന്നാ വോ കൊയങ്ങണ്ഇമ്മാന്ന് പറഞ് കടക്കെര്ന്നു പിന്നെ ചോറ് വെളമ്പി കൊട് ആഹ് അതെന്നെ പറീണേ
നിനക്കിപ്പോ അതു കൂടിയുള്ളൂ വേണ്ടിയത് അനക്ക് എന്തേലും ഒരു സഹായത്തിന് അത് അതെടുത്തഅത്ടുത്താറയാന് ആഹ് അ യെന്നെ വച്ചെങ്കി നമുക്കൊക്ക
ആഹ്
കുട്ടികൾക്ക് വച്ചെങ്കി നമ്മക്ക് വല്ലാത്തടങ്ങാറാണ് നമ്മക്കയ്ക്ക് വജാത്ത ആ ഉണ്ടാവൂല്ല ആഹ് എന്തിനേലും എന്താ വണ്ടിപ്പാനാ കൊട്രത് കൊട്രറല്ലത് കുട്ടിയപ്പാകി
ഉം അതാണ്
ഉം
ഇന്നെന്താ
അള്ളാ വെജ് മൂ കുട്ടി അതാ ഇതിലേക്ക് ഇണ്ട് മേലെക്ക് പോയിക്കണ് ഓലപ്പാ അത് ഷാളും അതും ഇട്ടിട്ട് അങ്ങനെ അതിയേ നടക്കും ആ മേലെ ഉം
ആഹ
പിന്നെ എന്താ കൂട്ടാൻ ഉണ്ടാക്കിയെ കൂട്ടാനകല്ലേ ഇല്ല വന്നിട്ടില്ലോ ഓന് കല്യാണം ഏതാലും ഉറച്ചിക്കണല്ലോ
ആഹ എന്നന്താന്നന്ന്
നവം നവംബർപതിനാലും പതിനഞ്ചു ആണ്
ആ അത് ശരി പതിനാലാം ഇവിടെയും പതിനഞ്ചു അവിടെയും
ആഹ് പതിനഞ്ചാഡിയ അപ്പൊന് ഏഴാം തിയൊക്കെ ആയിറ്റ് വരുള്ളൂ
ആ
ഉം
അത് സേ നവംബറ്ല്
ആഹ് നവംബറില് നവംബർ ഏഴാംതിയത്ര വര്ണ് എ ഇല്ലേ ഓൾടെ നാലു വർഷല്ലേ ഇനീ ണ്ട് ഒരു കൊല്ലം ആവനുള്ളെ ഇനി മൂന്നും എല്ലാം ബാക്കിയാ മൂ പിന്നെ വേറെ എന്തൊക്കെ എന്താ ഒരു ചോറ് കുട്ടിക്കന്നലിച്ച കഞ്ഞി എന്തേലും കൊടുക്ക് വേറെ
ഓൻ ചോറ്ന്ന്ണ് ണ്ടേ പനിച്ണൊന്നുല്ല പൊറത്തേക്ക് പനി തൊട്ടൊക്കിട്ട് പനിച്ച്ണൊന്നുല്ല
ആ ആര് ഇതെയ്ക്കാരം ജലദോഷം പിടിച്ചിട്ട് ഉള്ളക്ക് ചെലപ്പോ-
എന്ത അങ്ങ എന്തേങ്കിലും ഉണ്ടോന്നാവോന്ന് പറയാനെ
ആ ഗുളിക പൊട്ടൻ എന്തെങ്കിലും കൊടുത്താൽ തലവേദന എന്തെങ്കിലുമുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ ഇനി നാളെ സ്കൂളൊക്കെ തുടങ്ങിയല്ലേ
മൂ
എന്തായാലും പുതിയാപ്ല വിളിച്ചിട്ട് വത്തിീട്ട് വിളിച്ചോ
ആ വിളിച്ചിരുന്നു ഓല് കുറച്ചു നേരത്തെ വിളിച്ചു വെച്ചിട്ടുള്ള
ആ ആ
അ ആ
എന്തായാലും പോകുമ്പോൾ എടങ്ങാ ആയിരിക്കും ല്ലേ
ആഹഹ നാലിസം നിന്നിട്ട് പോകുമ്പോൾ അങ്ങനെ
അടുത്ത എടേലും കിട്ടിക്കുകയാണെങ്കിൽ നിനക്ക് അതൊരു സുഖമായി എന്തായാലും അവനോന്റെ ആണുങ്ങൾ എന്തിനൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അത് തന്നെ
ഒരുകണക്കിന് വലിയ കുഴപ്പമില്ല കാരണം ഇച്ചിവിടെ കടന്നാൽ മതി നേരെമറിച്ച് അതിനി എന്താണേലും അത് നടക്കും ആ നാലീ സാധ ഇതിപ്പ അങ്ങനെ കിടക്കരു തെന്തേലും ഉള്ളത് വെച്ചിണ്ടാക്കി
ആഹ് അതന്നെ കറക്റ്റാ അതന്നെ സെരിയാണ് അങ്ങനെ തടിയേറ്റ് വെജ്ജെങ്കി പിന്നെ അങ്ങനെ തോന്നി ആ അതന്നെ മൂ
ആഹ
പിന്നെ എന്തൊക്കെ
വേറെ എന്താ ഇങ്ങനെ പോണു
വേറെ മറ്റെല്ല കുളിച്ചിുന്നില്ല എല്ലാരും
അത് കൊറേ ആള് വിളിച്ചിന്നു
ഉം ഉം
കൊറേ ആളോച്ചി
ആഹ അതന്നെ
സാജിതാ എന്ത്‌ ചെയ്യുന്നവോലേ
ആഹ് ണ്ട് അയിന്റെ എന്ത ഫ്രണ്ട് മി ണ്ടണ്ട പിന്നെ മഴല്ലല്ലേ ഉച്ചക്ക് ശേഷം മഴല്ലാറ അപ്പൊ ഞങ്ങൾ പോരുമ്പോ അവിടൊക്കെ മാണി- പറമ്പിലൊക്കെ മൂടി കെട്ട്ണ്ട് ഇർട്ട് കുത്തിക്കുണു മയ പെയ്താ അവട്ക്ക് പോയിന്നേരം
പെയ്തിട്ടില്ല തോന്നുന്നു
ആഹ് മൂടി കെട്ടിക്ക്ണ്ട് ഇർട്ടത്ത്
ആയിക്കൂടെ മലക്കെ റബ്ബറാണ് മുന്നിക്കൂടെ ഒക്കെ ആകെ ഒരു ഭയങ്കരം ഇതായിക്കല്ലോ ഞങ്ങള് പിന്നെ പോരും ചീതു പെയ്തോ ഇല്ലെന്നാവോ
ആ ശരിെന്നാ ശരി